കേൾക്കണില്ലേ
ആ കേൾക്ക
ആഹ് ചെലവർക്ക്‌ സെർവർ പ്രോബ്ലം കാണിക്കണുണ്ടേ
ആഹ് ആഹ്
കിട്ടണില്ല ചിലോരതൊന്നും ഇല്ല ഇല്ല ഇവിടെ മഴല്ല ഇന്ന് ഇല്ല ഇന്ന് ഇണ്ടായിട്ടില്ല
ഓ
വെയിലന്നെയാണ് അവ്ടെ
അ ഇന്നും ഇവിടെ മയ ഉണ്ടായിട്ടില്ല ഇന്ന് വെയിലു ചെറുതായി നമുക്ക ഒന്ന് കിട്ടി ഉ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനുള്ളത് കിട്ടി
ആഹ് അതന്നെ
ഉം ഇടക്കൊന്ന അങ്ങനെ കിട്ടിയാലും ഒരിതാണല്ലോ മറ്റ
ആഹ അതന്നെ തന്നെ മറ്റെ ഡ്രസ്സ് ഒന്നും ഉണെങ്ങി കിട്ടൂല
ആ ഡ്രസ്സൊക്കെ ഒന്ന് ഒണങ്ങി കിട്ടിയാത്തന്നെ ഒരു ആശ്വാസാ മറ്റേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോ ഇടാനും ഇടുക്കാനും നിക്കണം ഉ അതാണ് വയ്യാത്തെ ഉം
എന്നന്നെപ്പൊ ഉള്ളിലൊക്കെ അയല ഇട്ടണം ഇല്ലേങ്കി റെഡി ആവും
ഉം
എന്നാലും നനവ് ഇങ്ങട്ട് പോയി കിട്ടൂലൈമേന്ന്
ഉയ്
പിന
പിന്നെ എന്ത കല്യാണം കഞ്ഞിക്കുന്നോ
ആഹ് കല്യാണം കഴിഞ്ഞാണ്
ഉം
ഒരു മോൾ ഉണ്ട്
ഉം എത്ര വയസായി
മൂന്നര വയസ്
ആ അങ്ങന വാടി പോക്കടങ്യോ
ഇങ്ങക്ക് എത്ര മക്കളാ
എൻക്ക് രണ്ടാൾ
ഏ ഗേള ബോയ്യോ
രണ്ടു പോയി
അയ്ശെരി ചെർതാ
ഒന്ന് ചെറുത്
ആഹ
രണ്ടര വയസ്സായിട്ടുള്ളു
ഏ
അപ്പൊ ഓനറങ്ങ പ ഓർങ്ങുമ്പൊ ഓന്റെ കൂടെങ്ങനെ കെട്‌ക്കേയിരുന്നു.
അഹ് ശരി പിന്നെ ങ്ങൾത് കംബ്ലീറ്റ്ആയതാ ഒക്കെ?
ആഹ്
ഏ. അയ്ശരി. എങ്ങക്ക് കൊർ കൊറേ ആയോ കിട്ടീട്ട്?
ആഹ്. കൊർച്ചായി.
അയ് ശരി. പിന്നെ വീട്ടിൽ ആരൊക്കെള്ളേ
അഹ്. അപ്പഴേക്കും കുട്ടി ഒൺന്ന്. ആ വടെ ഞാൻ ഉം
ഏഹ് ഒറ്റപ്പേര് തന്നെ
എല്ല
ആഹ് അയ് ശരി
ഞാപ്പം എന്റെ വീട്ടിലാള്ളത്
ആഹ് അയ് ശരി അങ്ങനെ ആഹ് ആഹ്
ഇവിടെ ഞാനൊരാളേ ഉള്ളു അവിടെ അവര് നാലാണ്ങ്ങൾ
ആഹ്. അയ് ശരി. ഉം പിന്നെ?
സംസാരം കേ
ആഹ് അതന്നെയാണ് മക്കളൊണ്ടേല് ഫോം വിളി ക്കാ റ്റ്ലാ അതന്നെ. പിന്നേ?
ഒർങ്ങോ?
മോള് ഒറക്കം കൊറവാണ്
ഉം.
ഓക്ക് മെയിന് കളിയാണ്
ഉം ഉം
കളിച്ചാണെങ്കി പിന്നെ യാതൊരിതൂല്ലാ യാതൊരു പ്രോബ്ളം ഇല്ലാ
ഉം
അതേയതെ
ഉം ഹസ്ബൻഡിവിടെണ്ടോ
ആഹ് നാട്ടിലിണ്ട് ഞാനിപ്പം എന്റെ വീട്ടിലാണ് ഞാന് ഇന്നലെ വന്നതാണ്
ആഹ് ആഹ് ആഹ് അംഗനവാടി ഇല്ലല്ലോ
അംഗനവാടി ലീവാക്കിയതാണ്. ഇണ്ട്. സംഭവം ണ്ട്. ലീവ് പറഞ്ഞകാണ്ട് ആഹ് ഞാ ഞായറാഴ്ചല്ല്യ ഞാറാഴ്ച ഇല്ല്യ. ഞാറാഴ്
ആഹ് അതേ ചോയിച്ച
ആഹ് ആഹ് ശനി ആ രണ്ടാം ശനിക്ക് ലീവാണ് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്
ഉം
പിന്നെ പ്പൊ ഇങ്ങനെ വരുമ്പൊ ലീവാക്കും. ഇല്ല ഇല്ല്യ. ഒന്നുംണ്ടായി ട്ടില്ല ജസ്റ്റ് എടക്കൊന്ന് വരുന്നതാണ്
പിന്നെ അയ്യ അത് വച്ചാണ്ടല്ല
ഉം ഉം
അയിനിടേക്കൂടെ മുള്ള് കുത്തീക്കണ്
ആഹ്
റോസ കൊമ്പ്മന്ന് അത് വലിച്ചതാണ്. ചെടി ഇണ്ട് ചെറുതായി ട്ടൊക്കെ വൽതായിട്ടൊന്നുല്ല ചെറിയ റോസാ കൊമ്പ് അ ഇല്ല ഇല്ല. റോസാ കൊമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പ ആ അയ്മ അങ്ങനെ പുട്ച്ചതാണ് ഓള് വലിച്ചതാണ് കളിച്ചണേന്റെ ഇടേൽ കൂടെ മണ്ടി കളിച്ചതാ. അപ്പൊ പുട്ച്ച് വലിച്ചപ്പോ അത് മുള്ളാന്ന് ഓൽക്ക അറിയില്ലല്ലോ. അങ്ങനെ ആഹ് ആ വേനായിട്ടുണ്ടാവും.
ഉം ഉം.
പിന്നെ ചായകുടിച്ചൊ ഇന്ന്ട്ട്.
ഇല്ല്യ ഇല്ല്യ കൊർച്ചേരം കൂടി കെയ്യട്ടെ. ചോറ്ന്ന്ങ്ങാണ്ടേ വന്ന് ങ്ങാണ്ട്. പ്രൂവ് കേറിയതാ. ആ വാണം അടുത്ത ആഴ്ച.
ആയ്ച്ച ഏ എത്ര ലീവ്ട്ടും.
അങ്ങനൊന്നില്ല എപ്പാണെങ്കിലും വരാ പോവാ
ആ അന്നാ മതിയല്ലോ സമാധാനയല്ലോ ആഹ്
എ നീപ്പ ഉം.
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുള്ള ആളാ ഏ. ആൾക്കെന്താ ജോബ്.
മർക്കറ്റിംഗ് മാനേജറാ
ആഹ് അയ്ശരി
ഉം
അല്ല നാട്ടിലുള്ളവർക്ക് പൊതുവേ ഇത് കിട്ടലില്ലേ ഇന്ന് ക്കള സ്പേസിട്ടില്ല അതാ ചോയ്ച്ചേ. ആ ആ ചെല ആ ശരി ചെലോര്ക്ക് പിന്നെ അങ്ങനത്തെ നിബന്ധനയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല്ല.
ഉം ഇന്റെ ഇഷ്ടത്തിന് ആർക്കും ഒരു പരാതിയില്ല ഞാൻ പോട്ടെന്ന് ഓയ്ച്ചാ ആ പോ ആ ആഹ.
ഒരാഴ്ച കിട്ടുള്ളൂ ക്യാപ്പ്.
മാസത്തില് ഒരാഴ്ച ലേ
ആഹ് അവ്ടെ മാസം ഇവിടെ ആയിച്ച.
ഒരു മാസം അവിടെ നിക്കുമ്പൊ ഒരാഴ്ച്ച ഇവടെ.
അതെ ഒന്നാമത് ഒൽക്ക് മക്കളെ കാണാതിരിക്കാൻ പറ്റാ പറ്റാത്തോണ്ടേ.
ആഹ്
അതാണ് ഒന്നാമത് അവിടെ ഒരാള് ഒള്ളൂ ഒരു പേരെ കു ട്ടിന്നെ ഉള്ളൂ അപ്പൊ വേറെ ആളില്ല ഇണ്ട് ഇളച്ചിണ്ട് അതെ ഓൽക്കായിട്ടില്ല.
ആഹ് അപ്പൊ പിന്നെ ഇവള് പോന്നിട്ടുണ്ടെങ്കി പിന്നെ അവർക്കൊക്കെ ബോറടി ആകും
ആഹ് അതന്നെ അപ്പ ഓല്ക്ക് ബോറടിയാണ് അവിടെ ഇമ്മാക്കും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഇഷ് ടല്ല്യ ഞങ്ങള് പോരുന്നത് ഭയങ്കര പ്രശ്നാണ് പോന്നാല്. മ്മാക്കും വേആണ്ട് എത്തണം. പോവാന്ന് പറയുമ്പോത്തിന് വേറെ എന്തെങ്കിലും മൊടക്ക് പറിം.
ഉം
അങ്ങെ ആ അതന്നെ തന്നെ ഓലെയ്റ്റ് ഭയങ്കര അറ്റാച്ച് ആയതൊണ്ടെയ്.
ഉം നല്ലോ സംസാരിക്കോ മോള്
ആഹ് സംസാരിക്കും
ഉം അങ്ങനെ നല്ല സംസാരിക്കുന്ന കുട്ട്യേളാകുമ്പോ രസ ആണ്
അതന്നെതന്നെ ഓൽക്ക് ഓള് ഡ എപ്പളും വായതോരാതെങ്ങനെ പറഞ്ഞോണ്ട്ക്ക്ണതാണ്
ഉം
ഓൽക്ക് പൊർദേടെന്നെയ്കാരം. പിന്നങ്ങനെ തൊട്ടീനും പിട്ചീനൊക്കെ ങ്ങനെ വാശിം കുർമ്പും പിന്നെ കൊർച്ച് കൊത്തിത്തറക്കെണ്ടാവുമ്പൊ പിന്നെ ഓൽക്ക് തീരെ വിടാംതോന്നൂലല്ലോ.
ഉം അങ്ങൻത്തെ കുട്ട്യൊള് വീട്ട്ന്ന് പോയാ നമുക്ക് അധികം ഒരു ബുദ്ധിമുട്ടാണ് വീട് ഒർങ്ങ്യപോലാവും
അതാണതാണ് അതാണ് അവടെ എപ്പോളും പറിം നിങ്ങൾ പോയിട്ടുണ്ട്ന്ണ്ടെങ്കി ഇവടെ ഒരു നിക്കാന് ഒരു സുഖംണ്ടാവൂല എവിട്ക്കേം എർങ്ങി പോവാൻതോന്നുംന്നറിം
ഉം ഉം ഉം
പോണതന്നെഷ്ട്ടല്ല്യ അത് ന്റെമ്മിംപറിം ഇവിട്ന്ന് പോവുമ്പളൊക്കെ
ആഹ്
ട്ട്ണ്ന് ണ്ട്ങ്കി ഇവിടെ മഴ തോർന്ന ഫീലാണ്അറിം കാരണം ഒച്ചപ്പാടും ഭഹളൊന്നുംണ്ടാവൂല. അയ്‌ന് ഇപ്പിം അങ്ങൻതന്നെപറയാ.
ആഹ് ഇവിടിം വേറാരുല്ലേ?
ഇവടെന്റെ അനിയത്തെന്നൊള്ളൂ. ഓളര് ചെറ്താണ് ഒരു ഏഴ് ഏഴാംക്ലാസ്സിലെത്തിട്ടൊള്ളൂ ആഹ് ഓക്കും സങ്കടം തന്നേണ് ഓക്ക്ആരുംല്ലാ തോണ്ട് ഭയങ്കര വെഷ്മാണ് ഇപട്ന്ന് പോഉമ്പ.
ഉം
ങ്കി വരുമ്പൊള്ള ഒരുതേ ഒള്ളൂ.
ഉം
അപ്പപിന്നെ ആഹ് അതന്നെതന്നെ ഏപ്പളേങ്കിലൊ താവുമ്പൊ ഭയങ്കരകാര്യാണ് ഉം എന്നുംച്ചക്ക് ഒർങ്ങോ
ഇല്ല്യല്ല
ഏഹ്
ഉം ഇവന്റൊപ്പം ചെൽപ്പൊന്ന് വന്ന്കെട്ക്കൊന്നുല്ല തൊർങ്ങൊന്നുല്ല പ്പൊ അയ്ന് എവ്ടെ അയ്നൊർങ്ങാനേരം അപ്പൊ ഫോണെട്ക്കല്ലേ. ഉംഇപ്പ ഇരത്ത്നാല് മണിക്കൂർ നാ മുപ്പത്തെട്ട് മണിക്കൂർ ഒരു ദിവസായി കിട്ടീക് വിചാരിക്കുന്ന
അതെതെ അതന്നെ ഓരോ വർക്കുംതുംലേ ഓരോ വർക്കുംണ്ടാവും.
ആഹ് ഒന്നാമത് ഈ കുട് ഫോണ് വർക്ക് ആയതോണ്ട് എന്താന്നാ കുട്ടിയള് പിന്നെ ഫോൺ എടുക്കുന്നതിന് അവർക്കും ഫോണ് കിട്ടണം. നമ്മളൊന്നും ചെയ്യാൻ സമ്മയ്ക്കൂലല്ലോ.
അതെന്നേണ് ഇപ്പൊ കുട്ട്യാൾക്ക് ഫോണല്ലേ വേണ്ടത്
മ് ഇ ന്റെ ചെറുതൊക്കെയാണ്ന്ന്ണ്ടെങ്കി ഭക്ഷണം കഴിക്കണെങ്കി ഫോണ് കാണണം.
ആവു
പിന്നെ പയേ ഫോണ് ഞാപ്പ ഈ സംസാരി ക്ന്നത് പയേ ഫോണിലാണ് ആഹ് ഫോണ് അവര് ഭക്ഷണം കഴിക്കാനുംതാക്കാനും ന്ന്ട്ട് എന്താന്ന് വ ചോറും കറിം ഒക്കെ ഈ ഫോണ് മ്മെ ആവാണ് പിന്നെ ഭക്ഷണ അവന്റെ വായും മേലും ശരിയാക്ക്ണീന്റെ കൂടെ ഈ ഫോണും ക്ലീൻ ചെയ്യണം.
ഹാവൂ
ഉം ഭക്ഷണം കഴിക്കണീന്റെടുത്തെ കഴിക്ക്ന്ന കഴിക്ക്ന്ന കൈയ്യോണ്ടന്നെ വന്ന്കാണ്ട് തോണ്ടലും പിട്തും ഒക്കെല്ലേ അതുറിയാം ഫോണ് മത്തുള്ള അണുക്കൾ മുഴുവും വഴറ്റ്ക് പോകാണ്ന്നർ
അയ്ശെരിയാണ്, ക ടിആണ് പിന്നെ പ്പ അത് ശീലായ പിന്നെ പറഞ്ഞിട്ടും കാര്യല്ല കുട്ട്യാളെ പിന്നപ്പ അതന്നെ പിന്നെപ്പ നമ്മള് കാൺച്ചൊട് ത്തില്ലെങ്കിലും വേറെ പുറമെ എവിടുന്നെങ്കിലുക്കെ കിട്ടും ഓൽക്കെവിടുന്നെങ്കിലക്കെ ആരെങ്കിലും കാണുമ്പോ വേണ്ടി വരും
ആ അതാണ്
പിന്നെപ്പൊ ഞമ്മള് ശ്രദ്ധിച്ചിട്ടും കാര്യല്ല
കാര്യല്ല പിന്നൊരു പ്രായവുമ്പൊക്കെ നിർത്തിക്കോളും
അതന്നെ തന്നെ അല്ലപ്പെത്താ പറയാ ഇന്നും ഇപ്പൊ വലുതായി കഴിഞ്ഞാ പിന്നെ നമ്മള് പിടിച്ചോടത്തൊന്നും നിക്കൂല.
ഉം അതായത് ആൺകുട്ട്യാളും കൂടിയല്ലേ
അതെന്നെ അതന്നെ നമ്മള് വിചാരിച്ചെടത്തൊന്നും ഓലെ കിട്ടൂല ന്നെ ഓൽക്ക് സ്വന്തയിട്ട് ഓല് വാങ്ങല് ടങ്ങും കൾച്ചല് തൊടങ്ങും ഒക്ക ണ്ടാവും അതെന്ന അതെന്ന ന്നതെ.
അല്ലാപ്പൊ അതല്ല ഇപ്പത്തെ കാലം പിന്നെ വിശ്വസിച്ചാൻ പറ്റൂല.
ഉം
പേടിന്നെയാണ് പിന്നെ ന്നിട്ട്
പിന്നെന്താ ന്നാ പിന്നെ വിളിക്കാ.
സമയായോ?
ആഹ്
കൊർച്ചും കൂടില്ലേ ഒരിത്തിരി മിൻറ്റും കൂടി ഇണ്ടോണ്. അതും കൂടി അണ്ട് കംപ്ലീറ്റ് ആയിട്ട്
ആ ആ ക കംപ്ലീറ്റ് ആവണ്ട
ഏ ആ
അതിന്റെ മുന്നേ
ആഹ് ആഹ് ആഹ്
ങ്ങനേണ് ഉം
ആ അത് ശരി അങ്ങനെ
ഉം ഹ് ഹ്
ഓക്കേ ഓക്കേ ഓക്കേ അപ്പൊ റെഡി ആയിന്
ഉം
ന്നാ ശരി
ആ ന്നാ വെച്ചേക്ക്
ഓക്കെ ഓക്കെ